അലേക്കും
ആ ഇതിൽ സലാം പറയാൻ പറ്റില്ല
പറ്റും
നേരറിഞ്ഞി
അങ്ങനെക്കണ്ട്
എന്നോട് നീസ പറഞ്ഞ ഈ എന്താ പറയല് ദീനീപരമായിട്ടുള്ളത്. ഇംഗ്ലീഷ് സംസ് സാരം അതൊന്നും പറ്റില്ല ആഹ് അയിലത്രേ ഫസ്റ്റ് ഞങ്ങള് ഫസ്റ്റ് വിളിച്ച കോൾലെന്തോ ഞാനെന്താ മറ്റത് പറഞ് പറഞ്ഞപ്പം അതിലെത്ര മൂന്നേ സംതിങ് റ്റേ റെക്കോർഡെയിട്ടുള്ളു
ഏഹ്
അപ്പം അതൊന്നും പറയണ്ട
ഉം നമ്മതോന്നും അദികായിട്ട്ല്ലല്ലേ
ഇംഗ്ലീഷ് പരമാവധി ഒഴിവാക്ക
ആഹ് ശരി
പിന്നെന്താ ഫുഡ് ചോ ചോറ് തിന്നോ? ചോറ് തിന്ന വിഷയം
ചോറ്ന്നിട്ടൊന്നുല്ല ഞാന്റെ പെരടി വെരതയിട്ട് കെടകാണ് മോളെ
ഏഹ് അത് എന്തെ പറ്റി
പെരടി കുളക്കിക്കാണ വേദന കൊണ്ട് കേടുക്ക എല്ലാ ഇരുന്നങ്ങാടെ ഞാന് ഞമ്മള് നൽത്ത്ക്കക്കിങ്ങ പിന്നെണ്ട് മലെക്കോക്കിാൻ പാന്റ് മേലക്കോക്കി അപ്പോ നോക്കിയാ നോക്കല ആഭ്യാസം ഉപയോഗിക്കുന്നു ഇത് വരെ
ഉ എന്നിട്ട് ഇത് തൈലം വരട്ടി വക്കോ
തൈലം പെരറ്റി ചുടുവെള്ളം പൊടിച്ചഞ്ഞ ഇപ്പോ അന്ന് തേച്ചിട്ട് ഒരു കുറവ്യ അപ്പ രണ്ട് ഹോസ്പിറ്റലക്ക് ബുക്ക് ചെയ്തിട്ട്
നിരിസാഹ ഇഡിയ
നമ്മള് നിസ്കേരിച്ച സ്ഥലം കിട്ടൂലേ
ആഹ് അപ്പൊ അതേ മതിരി നിൽക്കണേ
എല്ലാ അങ്ങ അങ്ങനെല്ല
അതല്ല സിനി വേലക്കല്ല കാണല്ലേ?
ആ
അതൊണ്ടേ സലാം വൂട്ടൂലേന്ന് പറഞ്ഞില്ലേ അതേ രിയാവുമ്പോളേ
അപ്പൊ അതേമാതിരി അങ്ങട്ട ഇങ്ങട്ട് ഒന്ന് തിരിക്കാൻ പ
ആ അപ്പൊ വേദനക്കട്ട നീര്
ഉം ചല്പ്പം നീല ഉം അതാണയോ വരും പേരും വരുത്തണ്ട് ഏതൊരു വേദന വെച്ചിട്ടാ നമ്മള് അങ്ങണ്ടും കൊണ്ട് സാധാണമാ നടക്കണ വതിരി അപ്പൊ എന്തോ മതി ഒരു കുറിന്തിയോട്
അല്ല അവിടെ കുട്ടികളെ കണ്ടോഴിച്ചിയ
എവിടെ
എന്റെ വീട്ടില്
എന്റെ വീട്ടില് ഉണ്ട്
ആഹ കണ്ട് കളിയക്കാത മതിയാവും
ഉം ഒക്ക സ്കൂൾ കഴിക്കണ
ഏ അവ സ്കൂൾക്ക് പോണേന് മുമ്പല്ലാം പറ്റി
എന്ത് ഇക്കോ
പരടി ഉളക്കിയത് സ്ക്കോണ വരുമ്പല്ലേ
ആഹ് ഓ ഓനൊ കളിയാക്കൂല അങ്ങനെ ഓനൊക്കെ തൈലം പൊതി തന്ന്
ഏ അല്ലെ മക്കള് കൂടുമ്പോളേ ഫസ്റ്റ് ഒക്കെ പറ്റുമ്പോ ക്ക് ബേജറും കാര്യകാരം
ഉം എന്റെ കുട്ടിക്കായിരുന്നു ചെറിയ പൈതല്ല പോ അജാറ് ഓക്ക് ഓക്ക രണ്ട വയസായിട്ടുള്ളു അപ്പൊ ഓള് കണ്ടിട്ട് ഉമ്മാക്ക് ബാവു ബാവന്ന് പറ
ആഹ്
അങ്ങനെ അപ്പൊ ഓൾക്കുംണ്ട് കേക്ക ഇനിപ്പോ ഓളെ കളയാക്കി ഓ കൊണ്ടന്നാനെങ്ങാണ്ട്
ആ അതാ പറഞ്ഞതേ ആയിട്ട് ഫസ്റ്റ് പറ്റുമ്പോൾക്ക് വന്യ വേജറിയ കാരോ പിന്നോക്കി നമ്മള നടത്തും കാര്യങ്ങളും വന്നപ്പളേ
ആഹ
പിന്നെ പിന്നെ കളിയാക്കൽ തുടങ്ങേ
അതെന്നെ
ആഹ അത ചോദിച്ച കളിയാക്കലുണ്ടോന്ന്
ആഹ
ആ ഫുഡ് കഴിച്ചുന്നിട്ട്
ഫുഡ് അയച്ചിട്ട്ഞാൻ ഇപ്പ ഓളെ വഴിക്കണമാതിരി ഇപ്പ നീച്ചാണ്ട് കുളിപ്പിച്ചതാണ്ട്
പ്പോ വീട്ട്ല് വേറെ ആരുല്ല്യാ?
ഇണ്ട് ഉമ്മ തൊടക്ക്യാണ് അപ്പൊ ഉമ്മപറഞ്ഞ് കുളിപ്പിച്ച് ഇജ്ജ്‌ കുളിപ്പിച്ച് കൊട് താള അവൻ വിളിച്ചിട്ട് വെര്നീയാന്നർഞ് അപ്പൊ ഞാൻ പറഞ് പോക്ക് രണ്ടേ
ആഹ് ചെറ്താലേ.
ഉം
ആഹ്
അപ്പം ഞാന്റെ ഞാ ഇപ്പെൻ്റെ വീട്ട്ലാണ്..
ആഹ് ചെറിയ കുട്ടി ആഹ് ഞമ്മളെ വീട്ട്ലാവ്മ്പോ വല്ല്യപ്രശ്നല്ല്യാ.
ഉം അതാണ് മറ്റ അന്നിപ്പോ പോണ ചിട്ടേന്ന് ഞാൻ ഇപ്പം ഇന്ന് പോണേ ഇന്ന് വരാനൊക്കെ പറഞ്ഞതാ അപ്പം ഞാൻ പറഞ്ഞി ഞാ ഇൻ്റെ പെരടി ഉൾക്കി വന്നിട്ട് ഇപ്പൊ ഞാൻ എന്ത് കാട്ടാനാണ് അവടെ റ്റ ക്കണേ
ആഹ് അല്ല അപ്പ അന്റെ കുട്ടിള് ഇവിട്ന്നല്ല സ്കൂൾക്ക്‌ ഓയത്.
എല്ല ഇന്റെ കുട്ട്യളോ ഇൻ്റെ ആങ്ങളാ കുട്ടിയോളാ സ്കൂക്ക് പോണാ ഇന്റെ കുട്ട്യൾ സ്‌കൂക്ക് നിർത്താനായി ആഹ് ആഹ്. അങ്ങനെ ഇങ്ങക്ക് എത്ര കുട്ടിയോളാ?
എനിക്ക് രണ്ടണ്ണം.
ഏ സ്കൂൾ പോവാനായിക്കണോ?
ആഹ് സ്കൂള്ലെക്കെ പോവ്ണ്ട് ഒന്ന്. ഒന്നാം ക്ലാസ് പഠിക്ക്ണ ഒന്ന് പ്ലസ് വണ്ണ്നായി.
ഏഹ്
വെല്യകുട്ട്യോളൊക്കയ്യണ്.
അഹ് സരി
ആഹ് ആറാന്തി അല്ലെ സ്കൂളൊർക്കാ? ഇവ്ടെ കടന്നൊറങ്ങ്ണ്ട് മോന്
യെ ആഹ് മ കിട്ട്യോ എവിടെങ്കിലും?
ആഹ് കിട്ടിന് ഓൻ പഠിച്ചാ സ്കൂൾ തന്നെ കിട്ടിൻ.
യെ അയ് സെരി.
ഉം
അത് വരെ കെട്ന്ന് ഒറങ്ങികോട്ടേ ഏതായാലും മഴയല്ലേ നല്ല സുഖണ്ടാവും കെട്ന്ന് ഒർങ്ങാൻ.
ആഹ് മൊബൈലും വെച്ച കൊടുത്തീനി അതിന്റെ എടേല് അഹ് പാട്ടൊക്കേ ഇട്ടാണ്ട് ഇങ്ങനെ കെടന്ന് ഒറങ്ങടേൽ ഞാ വെല്ലാണ്ട് ഇട്ത് പോന്നത.
അഹ് സെരി
അപ്പയ്ന്റെടെ പോയ
ഓള്ക്ക് ഫോൺ കിട്ടിയ പിന്നെ ഫോൺ കിട്ടല്ണ്ടാവുല ഇൻ്റെ തെരന്നെല്ല്യ ഇരുപത്തിനാല് മണിക്കൂറും കാത്തു, കാത്തു, കാത്തു ന്ന
ഉം സെരിയാണഹ്.
ഉം ഇപ്പം ചോറ് ന്നണങ്കിലും ഫോണ് കഞ്ഞികൂടിച്ചണങ്കിലും ഫോണ് ഒക്ക്യേണ്.
ഒക്കെ ഞമ്മളെട്ത്തനെ പെയ പറ്റ്ണ് ഫസ്റ്റ് ടൈമില് ഞമ്മള് ആഹ് അമർന്ന് ന്നി- തെ ര്ച്ചാണ്ട് നമ്മളാണ്ട്
നമ്മള് കൊടുക്കോ നമ്മളെ പണി ആർക്കും കിട്ടണ്ടെ നമ്മളെ പണി ഇട്ക്കാ യ്ക്കൂല ച്ചിട്ട് നമ്മ പക്ഷെ ലാസ്റ്റ് നമ്മ
ആഹ് ലാസ്റ്റ് ഞമ്മള് തന്നെ പെടാ എന്താ പറ എൽ കെ ജി ലും യു കെ ജി ലൊക്കെ പോണ നേരത്തെ ഇവർക്ക് ഇത് ശീലായിണ്ടാവും.
ഉം ഉം അയനെ.
പിന്നെ ആ ഫോം വാങ്ങിക്ക്മ്പളും ഓൽക്ക് ഭയങ്കര ഇതേക്കാരം പിന്നെ അതല്ലെ ഇപ്പൊ ഞാൻ കൊട്ത്ത് ശീലായിട്ട് മക്കള് ഉം ഭക്ഷ ക്ഷണം കഴിക്കുമ്പോളോക്കെ ഫോൺ വാണം.
അതെ അതന്നെ ആ ഒര് ഉരുളാ തൊള്ളേക്കാണ്ട് എത്തണം എന്ന് ഇണ്ടങ്കി ഫേൺ മാണം. അത് കിട്ടിയാലേ തൊള്ള തൊർക്കള്ളു.
ഉം ചെലപ്പൊക്കെ ചാർജ് കയ്ഞ്ണ്ടാവും ചാർജ് കയ്ഞ്ണ്ടാവും ഞാൻകുത്തി വെച്ച്ക്കാണ് കൊറച്ച് കയ്ഞ്ഞട്ട് എട് നിക്കാന്ന് പറഞ്ഞന്ന് എനിക്ക് ചോറ് വേണ്ട
ഉം അതന്നെ
അതാ പരിപാടി, അത് കൊടുത്ത് ശീലക്കിയാ അങ്ങനന്നെ വരിക
അതന്നെ
നമ്മള് തിന്നോട്ടെ വിചാരിച്ച് പള്ളേകാവോലേ വിചാരിച്ച് കൊടുക്കും
പള്ളേക്ക് എന്തെങ്കിലും ആയിക്കോട്ടെന്ന് വെച്ചിട്ട് കൊടുക്കണതാണ് ആഹ് ആഹ് അല്ലെങ്കിൽ പിന്നെ ടി വിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കും ടി വി ഇട്ടൊടുക്കേണ്ടി വരും ഓഹ് ഇട്ട് ഇട്ടൊടുക്കണൊന്നും പറ്റൂല, ഇത് അത്ച്ചിട്ടും നമ്മളിട്ടെടുക്കണതോന്നും ഓര്ക്ക് പറ്റൂല.
അത് പറ്റൂല ഓര് അങ്ങന മാറ്റി കളിച്ചോണ്ട് ഇപ്പോ മൊബൈലിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, റീൽ അങ്ങനെ നീക്കി കളിച്ചല്ലേ മൊബൈലിലാണെങ്കിലും അങ്ങനല്ലേ റീലങ്ങനെ നി ക്ക് ഈ കളി സ്ഥിരായിട്ട് ഒന്നും കാണിന്നില്ലല്ലോ
ഓല്ക്ക് പലേതും പലേ ടൈമില്
കുട്ടികള മൈൻഡ് പോവാനും അതാണേ, എന്താ ബുദ്ധി പ്രവർത്തി ക്കാതിരിക്കാനും അതന്നെ ഉണ്ടാവുക, എന്താ പറയാ ഇത് ഇങ്ങനെ പലതും പലതും കാണുമ്പളേ
അതന്നെ
ആഹ്
എന്താ അങ്ങട്ട് മയ ഒക്കെ ഉണ്ട എന്നിട്ട്
ആഹ് ഇന്ന് ഇവിടെ കൊറച്ച് മഴ ഉണ്ടായിരുന്നു ഇപ്പ മയയില്ല ഇപ്പൊ നല്ല വെയില് വന്നിരുന്നു ആഹ്
ഉം
വെയില് വന്നണ്
ഇവിടെ വന്നപ്പോ രാവിലെ ഉണ്ടായിന്ന് നല്ല മഴ പെയ്തു പോയി പിന്നെ ഒന്ന് വെയ്ലൊറച്ച പിന്നെ മൂടി നിക്കണ് അപ്പൊ ഒന്നാകെ ഓട്ടിച്ച് അതന്നെ, എന്നിട്ട് നിങ്ങളവിടെക്ക വെള്ളം പാട്
ഇപ്പൊ വെള്ളോണ്ട്, അതല്ലേ ലാസ്റ്റിക്ക് ഞങ്ങള് ഇങ്ങോട്ട് വെള്ളം ഇല്യാതിരിക്കലില്ല അതല്ല പ്പിങ്ങനെ മഴ പെയ്തിട്ടില്ലന്ന് ആഹ് പാടത്തിന്റെരി
ഉം എന്റെ ഇന്റെ ഇവിടെയും പാടത്തിന്റെ അരി
ആഹ് ഈ ടൈമിലൊക്കെ നല്ല വെള്ളപ്പൊ
പക്ഷെ ഇന്റെ കെട്ടിച്ചോ ത്ത് വെള്ളം വറ്റൂട്ടോ മറ്റേ വേനക്കാലത്ത് അവാനേരത്ത് ചെലപ്പം കിണറൊക്കെ പറ്റ വറ്റും കയിഞ്ഞ ഈ പ്രാവശ്യം വറ്റീട്ടില്ല അങ്ങനെ
ഉം ഇതിപ്പ ഇനി ഇതിപ്പ ഇനി അടുത്ത വർഷം നോക്കിക്കോണ്ടി ഇങ്ങനെ മഴ പെ മഴ കി ട്ടില്ലന്നുണ്ടെങ്കില് നമുക്ക് വെള്ളന്ന ഉണ്ടാവൂല ഉം ഈ ടൈമിലൊക്കെ നല്ല വെള്ളപൊക്കം ഉണ്ടാവണ നേരം ആവുമ്പളേ
മയ പെയ്തിട്ട് എ എത്രത്തോളം ഇനിം വെള്ളം ആവാൻ വാക്കിണ്ട്
ആഹ് അതന്നെ ആഹ് കൊറെ സ്ഥലത്ത് വെള്ളല്ല ആഹ് ഈ വേനൽ ലാസ്റ്റ് ക്ക് വെള്ള ഇല്ലാത്ത സ്ഥലത്ത് തന്നെ വെള്ളായിട്ടില്ല
ആഹ് ന്ന
എന്താ ചെയ്യാ, പെയ്യായി കാരോഞ്ഞോണ്ടല്ല ടൈം പെയ്യ് ഈ കരഞ്ഞോണ്ടാല്ല ടൈം തരാ
അതന്നെ തൊടങ്ങീട്ടല്ലുള്ളൂ അല്ലേ
ആഹ് പെയ്യും വിചാരിച്ചാ
ഹസ്‌ബൻ്റിൻ്റെ ജോലി
ഹസ്ബൻഡ് ഇവിടെ ഇല്യാ, ഗൾഫിലാ.
എവിടെയാണ്?
ആഹ് എവിടെയാന്ന് ചോയിച്ചാ ജിദ്ധ
ജിദ്ധ
ഉം ഡ്രൈവർ ഒന്നല്ല ആഹ് ബഗാലായിട്ടുള്ള സൂപ്പർമാർക്കറ്റ്ല്
ആഹ് ആഹ് ആഹ് ശരി
വരും അടുത്ത മാസം പോയിട്ട് രണ്ട് കൊല്ലൊക്കായി മ്മ്ഹ് ഫസ്റ്റത്തൊന്നല്ല പത്തുപതിനഞ്ച് കൊല്ലായീന് പോഒലോടങ്ങയിട്ട്
തന്നെ
കല്യാണം കഴിച്ച ആഹ് ടൈമിലേ പോണ്ട്
അതെ
പോവലെക്കെ തുടങ്ങിട്ട് കുറെയായി
നമ്മള് സ്വന്തയിട്ട് വീടല്ലങ്കും കൂടത്തില
സ്വന്തായിട്ടാ സ്വന്തായിട്ടൊക്കെ വീട്ട ആഹ് സ്വന്തമായിട്ടൊക്കെ വാർക്കല്ല തുടങ്ങിട്ട് ഇപ്പ പത്ത് പതിനാല് കൊല്ലായിന്
തന്നെ
മ്മ്ഹ് കല്യാണം കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞ ആരാ സ്വന്തമായിട്ട് കേയറീത് അല്ല മൂന്ന് വർഷം കഴിഞാല്
ഏഹ് ആഹ്
ആഹ്പ്പ വീട് ഇവിടെ അടുത്തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്ത് തറവാടിന്റെ വീടിന്റെ അടുത്ത്
ഉം അതുകൊണ്ട് നല്ല സുഖാണ് ക്കല്ല ഇഷ്ട അങ്ങനെ പെരള്ളത് അങ്ങട്‌ ഇന്നങ്ങണ്ടും വർത്തനം എവിടക്കും പോവന്നും വേണ്ടല്ല
ആഹ് ഞങ്ങ ള വിടെ വൈകുന്നേരായാല് ഞങ്ങള് പൊറത്തെറങ്ങും അപ്പൊ ഇളേശി മൂത്തേശി എല്ലാരും റോട്ടുമ്പകട് കേറി വരും
ന്താണ് വർത്താനം പറ
ആഹ് ഒരു ടൈമില്ലെന്നിട്ട് ഞങ്ങക്ക് പുറത്തിറങ്ങാഞ്ഞാ ഭയങ്കര എടങ്ങേറാ
ആഹ്
എന്നും എറങ്ങി ശീലായിട്ടേ
ആഹ്
പൊറത്തിറങ്ങാഞ്ഞ ഭയങ്കരതാ അതൊരു രസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്ത വർത്താനോ പറഞ്ഞിരിക്കണം
അവിടൊന്ന് കെട്ടിച്ചോടുത്തൊന്ന ഒരു മൻസന്മാരയോ ഒക്കെ ഈ വൈന്നേരായാല് ഈ മഴേള്ളപ്പോ ഇപ്പം ഇപ്പട്ടാ അയ് ആഹ് ഫുള്ള് പേരെന്റെള്ളിൽ അടചൂട്ടിടുക്കും പിന്ന ഉച്ചക്കോക്ക ഉച്ച ടൈമിലൊക്കെ
ഇവിടെല്യേ വൈകു
ഹലോ
ഹലോ
ഹലോ ന്തേ റേഞ്ച് പോവ് ണ്ടോ
കേക്കണില്യേ
ഹലോ ആഹ് പ്പ കേട്ട് ആപ്പ റേഞ്ച് പോയെത്തി ആ ണ്ട്ണ്ട് ലോ
പിന്നെ
പിന്നന്ത് കൊഴപ്പന്ന് ആ കേക്ക്ണ്ട്